ഓഹ് ആഹ് ആഹ് പറഞ്ഞോ പിന്നെ എന്നിട്ട് എന്നാ സംഭവിച്ചേ എന്നിട്ട്?
എന്നിട്ട് ഇല്ല ഇസ്കുള് സ്കൂൾക്ക് പോക്ക് തൊടങ്ങിട്ടില്ല ഇപ്പ ചെ അഹായിട്ടൊര് ഇങ്ങനെ കൊർഞ്ഞൊരു മാറ്റണ്ട്.
പത്താം ക്ലാസല്ലേ അപ്പം പോണ്ടേ?
ഇപ്പോ ഒമ്പാക്ലാസ്സ്ക്ക് എത്തീറ്റൊള്ളൂ പത്താം ക്ലാസ്സ് കഴിഞ്ഞേണ്ട്യതാണ്. രണ്ടു കൊല്ലം മിസേക്കണ് ആഹ് അപ്പോ ഓള് ഞങ്ങളിവിടെ ത്ത് വേറെ ഉസ്കൂളേനു താന്ന് ഇവരന്നാ അപ്പോ അവിടുന്നത് ക്കാള്ത് തൊടക്കം അവിടുന്നാലേ അപ്പം കുട്ടികളോണ്ടോ ക്ക് ടീച്ചേസൊക്കെ അറിഞ്ഞ് തപ്പളേ പിന്നെ ഇനിപ്പം ഇതിൻ മേല ഇപ്പത് മാറി പോവുമ്പം കുട്ടികൾക്കിത് കുട്ടികളക്ക അറിമ്പോ അവളോട് ചോദിക്കുന്ന ക്കമ്പം മാനസികപരമായിട്ട് വേറെ പ്രശ്നം വരൂല്ല അപ്പോ പിന്ന അവിടുന്ന് ടി എത്തീറ്റ് പിന്നെ വേറെ താനൂലിനെ വേറെ സ്കൂളില് ചേർത്തി അവിടുന്ന് പിന്നെ അവള് കഴിഞ്ഞ വല്ല ഒരു ജൂലൈ ഒക്കെഴിഞ്ഞേശം മാറി ജൂലൈ ഒക്കെ ആഴിഞ്ഞേശം പോക്ക് തൊടങ്ങിയത് ഈപ്രാവശ്യം പോക് തൊടങ്ങിറ്റ് അന്ന് ലാസ്റ്റത്തെ പരീക്ഷന്റെ അന്നൊക്ക ലാസ്റ്റത്തെ പരീക്ഷാ അന്ന് അവള് യൂണിഫോം ഒക്കെ ഇട്ട് പോവാൻ നേരത്തപ്പക്ക് പോവാൻ മടി അങ്ങന ബസ് വന്ന് ബസ് പോയി അങ്ങനാ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എന്റെ അമ്മായിയമ്മേം കുട്ടിന്റെ മേമ നോക്കി കൊണ്ടിയേക്ക് കൊടുക്കുമ്പം അവള് അതിന്റെ മേലെ പർദ്ദ ഇടണം ഉമ്മാന്റെ പർദ്ദെ എടുത്തിട്ട് പൂവാൻ കോലം മാറി അങ്ങനെ അവിടെ അതായത് സ്കൂളില് ത്തി ടീച്ചർമാരെ ക്ലാസ്സില് കൊണ്ടേപോക പർദ്ദെക്ക ഊരി എങ്ങനേക്കോ അവിടെ എക്സ് പെരീക്ഷന്റെ സമയത്ത് ക്കൂട എത്തി അതല്ലേ ഒപ്പിട്ടുപോന്ന് ആഹ് എഴുതിക്കണ് എന്നാലും അവൾക്ക് അപ്പത്ത അവസ്ഥേല് എഴുതിക്കണ് ഇല്ലേന്നുള്ള അറിയില്ല ഒന്നാട ഒപ്പ് ഇട്ട്ക്കണ്ന്നുള്ളു പാസ്സായി പി പിന്നെ അവർക്ക് ഇതൊക്ക അറിയുന്നല്ല അപ്പം ഇപ്രാവശ്യം പറഞ്ഞപ്പം നിങ്ങള് കുട്ടീന്റെ ഒക്കെ മാറിന്റേശം പറഞ്ഞെഴിച്ചാൽ മതി ഓൾക്ക് പഠിക്കാള്ളക്കെ ഞങ്ങള് അപ്പ അനുസരിച്ച് ചെയ്തു ത്തൊളാം നോട്ടൊക്ക ഞമക്ക് വേറെ പേപ്പറിലൊക്കെ ഇന്താക്കി കാണ്ട് ക്രമക്ക് പോയിനുള്ള സ് സജ്ജീകരണക്കള് ഉണ്ടല്ലാ ഞമ്മൾക്ക് അയിനനുസരിച്ച് നോട്ട് എയ്തൊന്നും വേണ്ടാ ഹലോ കേക്കണില്ല ആഹ് ഹലോ കേൾക്കണില്ല ഹലോ ഹലോ കേൾക്കണില്ല ഹലോ കേൾക്കണില്ല കേക്കണ്ടാ ഹലോ ഹലോ കേൾക്കണ്ടാ ഹലോ റേഞ്ചു പോയാ ഹലോ കേൾക്കിണ്ടാ
ആഹ് പറഞ്ഞോ പറഞ്ഞോ പറി ഇനി ഓർത്ത ദേമേ പോയല്ലോന്ന് ഓർത്തു
ആഹ് റേഞ്ച് ആ റേഞ്ച് അങ്ങനെ ടീച്ചർമാര് പറഞ്ഞി നിങ്ങൾ അയ്നൻസര്ച്ച് അവളെ പർഞ്ഞയ്ച്ചാ ശരിക്കും മാറിട്ട് പറഞ്ഞ യ്ച്ചാൽ മതി ഇപ്പൊ കോഴിക്കോട് രണ്ട് ഹോസ്പിറ്റൽല് കൊണ്ടോയി അഡ്മിറ്റ് ആദ്യ ആഹ് കോ കോഴിക്കോടൊരു ഏഹ് ഇതൊരു നാബുതിരി ഡോക്ടർ അല്ലൊരു ഡോക്ടർ അവടെ കൊണ്ടയാ അഡ്മി ട്ടാക്കിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല കുട്ടിക്ക് പോ കുളിക കൊട്ത്തത് വെച്ചിട്ട് കുട്ടി ഒറങ്ങൂല്ല ഒർക്കില്ലാതെ നടക്ക നമ്മള്ണ്ടല്ലൊ ഏത് രോഗികൾക്കായാലും ഒർക്കുളിക കൊട്ത്താ ഒറങ്ങൂല. ഒറങ്ങൂല പിന്നെ വെഷപ്പിന്ള്ള കുളിക കൊട്ത്താല് കുട്ടി ത് ന്നൂല അങ്ങനെക്കെയ്നി തീരെ ഭക്ഷണം ക ജൂസൊക്കെ എന്തേലൊക്ക അട്ച്ച്ട്ട് ജൂസൊക്കെ കൊട്‌ത്ട്ട് ഒരു ഗ്ലാസ് ജൂസ് ചൂണയും രണ്ട് മൂന്ന് നേരം വെച്ചി്ട്ട് കുടിക്ക അങ്ങനെയൊക്കെ പറ്റ ക്ഷെ ആഹ് അ ട്ടാണ് ഞങ്ങൾ രണ്ട് ഭാഗം പൂട്ടിട്ട് ഞങ്ങൾക്ക് പൊർത്തറങ്ങാൻ വയ്യ പൊർത്തർങ്ങിയർക്ക് ഉളള്ക്ക് കേറാൻ വയ്യ അപ്പോത്തിന് ഇവളോടീ പൊർത്ത്ക്ക് ചാടാ ക്കള്ള ബുദ്ധിമുട്ടൊക്കെ വന്ന് പിന്നെ ഇപ്പൊ ലാസ് റ്റ് ഇവടാ കൊണ്ടോട്ടി വേറൊരു ഡോക്ടെ എട്ത്ത് കുണ്ടോയി ഞങ്ങെളെ തിരൂര് ഒര് ഹോസ്പിറ്റൽക്കൊണ്ടേയപ്പോ ആ ആശ്പത്രീന്ന് പർഞ്ഞ് അവ്ടെ ഒര്ത്ണ്ട് അവ്ടെ പോയി അഡ്മിറ്റാക്കാർഞ്ഞ് ങ്ങ അവ്ടെ ചെയ്ത് അവ്ട്ന്നും മാറീലാ അവ്ട്ന്നും മാറാതായപ്പം പിന്നെപ്പോ കോട്ടക്കെ ഒരു ആസ്പത്രി ണ്ട് ൽനാസ് അവ്ടെ കൊണ്ടേയ്
കൊച്ചിന്റെ അച്ഛെനെന്താ പറയണേ
അച്ഛന് അവര്ക്ക് അവര് എന്താ പറയ്ണേ അവര് എട്ക്ക് വെരും എട്ക്ക് പോകും അവര്പ്പൊ ഇതൊന്നും ഫുള്ള് പ്പൊ അവര്ക്ക് അറീലല്ലോ ഇതാ ഏതൂ ഞങ്ങൾ പറിം ഇങ്ങനെക്കേണ്ന്ന് പറിംമ്പാ ആഹ് അത് മാറും നമ്ക്ക് നോക്കാ ആശ്പത്രീക്ക് കൊണ്ടയ്‌ക്കോളിം മറ്റുള്ള ചികിത്സൊക്കെ ഒയ്‌വാക്കി അതൊക്കെ അന്ധവിശ്വാസേണ് ഞമ്മള് വിശ്വസിക്ക്ണോട്ത്ത് വിശ്വസിക്കണം ആഹ് തളി പറീണെത് തള്ളി പറെണം ഇതിപ്പോ ഏത് വിശ്വാസം ഇല്ല്യാത്താേരായാലോ വിശ്വസിച്ച് പോവും ഉം കാര് ഞങ്ങക്ക് അനുഭവം ണ്ടേണ്ടോ ട്ടമ്മാരെട്‌ത്ത്ന്ന് മാറ്ണിയ്യ ഇൻ്റെ ബെടെ ഇൻ്റമ്മോഷെന് ഇങ്ങൻത്തെ കാര്യങ്ങളോടൊന്ന് വിശ് വാസല്ല്യാ പക്ഷെ ഇന്റെ അമ്മോഷൻ ലാസ്റ്റ് പർഞ്ഞ് ങ്ങെള് എവ്ടെ കൊണ്ടോയ്ട്ട്ട്ട്ട്ടായാലും വേണ്ടില്ലാ ഈ കുട്ടിനെന്ന് മാറ്റി തന്നാ മതി അർഞ്ഞ് ഏത് ത ങ്ങൻമാരെട്ത്തായാലും വേണ്ടില്ല ഏത് പണിക്കൻമാരെട്ത്ത്ക്കായാലും ല്ല ങ്ങെൾ ഒവ്ടെയെങ്കിലും ഒന്ന് കൊണ്ടേയ്റ്റ് ഇതിനൊന്ന് മാറ്റിട്ക്കാം പറ്റോ ഹോസ് പിറ്റൽല് കൊണ്ടോയ്ട്ട് മാർൺല്ല്യാന്ന്ള്ളെത് പ്പാക്ക് മൻസ്സിലായി
ഇതെല്ല വന്നായിരിക്കും അല്ലേ വല്ല ചള്ള്ന്റെ എന്തോലും പേടിയോ
പേടി ഞങ്ങള് വടെ പോയി ഒര് നിങ്ങളെ തീല് ആഹ് ഒര് പണിക്കര് നായര് പറിം അവരെട്ത്ത്ക്ക് പോയപ്പം റൂഹാനി കൂട്യേതാണർഞ്ഞ്
ആഹ് ആഹ്
ഷെയ്ത്താമാരെ ശല്ല്യൊക്കെണ്ട് കുട്ടിന്റെ മേത്ത് റൂഹാനി കൂട്യേതാണ് ഏതെങ്കിലും പള്ളി പറമ്പ് കൂടെയൊക്കെ പൊയ്ക്ക്ണതാർ
ആഹ് ഈ ഈ മരിച്ച് ഈ പറ ഈ പള്ളിപ്പറമ്പ് ഈ മരിച്ചെ അടക്കി വെക്ക്ന്ന പറമ്പില്ലേ അങ്ങനെയുള്ളോള്ത്ത്ക്ക് പോവുമ്പെ ഇങ്ങെനെ പറഞ്ഞ് കേട്ടിണ്ട്
ആഹ് അങ്ങെനെ പൊയ്ക്ക്ണാന്ന് ചോയ്ച്ചു പിന്നെ വേറൊര് സ്ഥൽത്ത്ന്ന് ഇതേ മായ്രി ഒര് പണിക്കെര് ത്ത് പോയിട്ടും അങ്ങെനെ ചോയ്ച്ചു പിന്നെ വേറൊരു അമ്മംന്നർഞ്ഞാെരു സ്ഥല അമ്മണ്ട് ഏതാ സ്ഥല വേറെ ആഹ് അമ്മെൻ്റെട്ത്ത് പോയപ്പോ അതും പറ് ചെറ്യേ പേടിണ്ട് പിന്നെ വേറെ കൈവെശം കൊട്ത്ത്ക്ണ് ശ്ഹ്റ് ചെയ്യാ അങ്ങനെക്കെണ്ട്ന്ന് പർഞ്ഞു പിന്നെ ഒ അങ്ങനൊക്കെ അങ്ങനെ ആഹ് അയ്ന് പാ നായെര് ത്ത്ന്ന് പോയോട്ത്ത്ന്ന് ബാറ്റിന്റെ ഉള്ള് അ വെര്ന്ന്ണ്ട്ന്ന് പർഞ്ഞിട്ടില്ലാ ആഹ് അത് വേറെ ആഹ് ഇത്ങ്ങനെ പേ ഇങ്ങെനാ ങ്ങെളെ ശവപ്പറമ്പ്ന്ന് ഇങ്ങ ഞങ്ങെളെ ശവപ്പർമ്പ്ന്ന് പള്ളിപ്പർമ്പ്ന്ന് കൂടിന്നാണ്ന്ന് പർഞ്ഞത് വേറേതോ ഒര് സൽത്ത്ക്ക് പോയ ഓന്റെ പള്ളീല് വെര്ണ്ട് അർഞ്ഞിട്ട് വേ തോ ദൂര സൽത്ത് പോയിട്ട് പച്ചമെര്ന്നൊക്കെ കൊട്ത്ത്ട്ട് കുട്ടിനെ കൊട്ത്ത് കളേണംന്ന് പർഞ്ഞ് ട്ട് ച എഹ് ചർദിച്ച് പോവുംന്ന് പർഞ്ഞ് കുട്ടി ശർദ്ദിച്ചീല അല്ലെങ്കി വയറ്റ്ന്ന് പോവുംന്നർ അങ്ങെനെ അത് ചെയ്ത് ഈ അമ്മെന്റെട്ത്ത് പോയിട്ട് അമ്മ വേറാ എന്ത ക്കാ നല്ലെ വെലെള്ളാ ആയൂർവേദ കടേന്ന് മെര്ന്നൊക്കെയ്ത്യാണ്ട് അതൊക്കെ കൊട്ത്ത് പിന്നെ അങ്ങൻത്തതാെക്കെ കയ്ഞ്ഞിട്ട് പിന്നെപ്പ ഞങ്ങള് ഞങ്ങളെതീല്ള്ള ഒര് തങ്ങള്ണ്ട് ഓലെപ്പേര് താ തങ്ങളെട്ത്ത്ക്ക് പോയപ്പോ തങ്ങളർഞ്ഞ് ചെറീയൊരു ക്ക് വരവിന്റെ ഈ കഞ്ഞിമൂല പ്രശ്നൊക്കെല്ലാ
ആഹ് ഹാ ഹാ
അതിലുള്ള ഒരു പോക്ക് വരവിന്റെ ഒരു ഈ പ്രശ്ന
ഓ അങ്ങനെ എന്തെങ്കിലുണ്ടേ മഞ്ഞ മഞ്ഞ ഇല്ലി ഇല്ലേ മഞ്ഞ ഇല്ലി.
മഞ്ഞ.
മഞ്ഞ കളറുളള ഇല്ലി. ഇല്ലി ഇല്ലേ ഇല്ലി ഈറ്റാ ഈ മഞ്ഞ കളറുള്ള
ഇല്ലി അതെന്താ സാധന?
ഉം ഈറ്റ ഇല്ലേ ഈറ്റ മഞ്ഞ കളറുള്ള ഇല്ലി ഇല്ലി മുളയില്ലേ മുള ആഹ് അത് നട്ട് വെച്ചാ മതി.
ആഹ് അത് ലേ അങ്ങനെ പൈശാചിക പ്രശ്നങ്ങളുണ്ടോ.
അങ്ങനെയുള്ള ദോഷത്തിന്ന് മാറിപ്പോകും, പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവേല്ല.
ആഹ് ആഹ് അങ്ങനെ ഞങ്ങള് അവരെ ചികിത്സ ചെയ്ത് ഒരു പതി പതിനഞ്ച് ദിവസയപ്പോ മാറ്റം വന്ന് മാറ്റം വന്ന് അങ്ങനെ അന്ന് ഇങ്ങനെ പിന്നെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ ഒരു ഉസ്താദ് വരും. അവവിടെൊക്കെ അ അവവിടെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും ഞങ്ങള് ചെയ്യേണ്ട ഉസ്താദ് വന്നിട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി അങ്ങനെ ഒരു മാസത്തിന്റെ ഉള്ളിൽ അവനത് മാറി. ഒരു കരിങ്കോഴിനെ ഉഴിഞ്ഞ്. ട്ട് കരങ്കോഴിനെ ഉഴിഞ്ഞിട്ട് ആ കരിങ്കോഴി ഒക്കെ ഇങ്ങട്ട് തളർന്ന് അവന്റെ ലാസ്റ്റത്തെ ഒഴിച്ചില് ങ്ങട്ട് കഴിഞ്ഞ് തളർന്ന് പോയിന് ങ്ങട്ട് അയിനെ ഏതെങ്കിലും കാട്ടിൽ കൊണ്ടോയി. ട്ട് ഒഴിവാക്കാൻ പറഞ്ഞ് നമ്മള് ഉപയോഗിക്കാതെ അവന് എന്തെങ്കിലും പിടിച്ച് പോവാന് എന്തെങ്കിലും ആവും. അതുകൊണ്ട് ഓൾത് മാറി, മാറിയിട്ട് പിന്നെപ്പ ഉണ്ടായത്. ഇപ്പോ പ്പോയപ്പോ പറഞ്ഞ് പിന്നിം ഇതന്നെ പൈശാചിക പ്രശ്നങ്ങൾ കൊറെ ഇതോളെ മേത്ത് കേറി. ടിക്കണ്, അതിലുള്ള ഒരു പൈശാചിക പ്രശ്നണ്ട്, ഇപ്പൊ ആ ചികിത്സ ചെയ്തക്കോണ്ട്. ക്കണണ്ട്, ഈ ചികിത്സ ചെയ്യുമ്പോൾ. അതെന്തെങ്കിലും അവളെ മേത്തക്ക് ശരിയാവുമ്പോളാണ് ഹോസ്പിറ്റലിൽ പോയാ മേരുന്ന് കൊടു ക്കുമ്പ അ അവളെ ദേഹത്ത് പിടിക്കും അപ്പോ ഓള് ഭക്ഷണം കഴിക്കും ഉറങ്ങും. ഉറങ്ങൊക്കെ ചെയ്യും, ഉറക്കുണ്ടാവും ഈ ചികിത്സ ഇവിടെ നട ഇക്ക് വയ്യാതെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കാര്യല്ല, ഇപ്പ അടുത്ത് ഇപ്പൊ ഈ സ്കൂള് തൊർക്കണണ്ട അങ്ങനെ. ന്നാ രണ്ടും കൂടിയാണ്പ്പോ ചെയ്യുന്നത്, ഇപ്പൊ അവര്. അവരെ ഉപ്പന്റെ വിശ്വാസത്തില് അവര് അവര് ആൾക്കാരുടെ വിശ്വാസത്തില് ഹോസ്പിറ്റല്ത്തത്. അതും ചെയ്യണണ്ട്. ഇപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനത്തെ പ്രശ്നംണ്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കണ്ട അവര്യ ോഓർോന്റെ പ്രശ്ം എന്നാണ്പ്പപ്പോ ലാസ്റ്റ് ഞങ്ങൾ പോയി. െ.
ഓ.
ഓർമോന്റെ പക്ഷെ ഓർമോന്ന് പറഞ്ഞിട്ടാണ് അതാണ് ഈ കുട്ടിങ്ങനെ ഓടണത എന്താാണ് അതൊക്കെ പറഞ്ഞു ഇത് ഇവിടെ ഞങ്ങിത് ചെയ്യുമ്പോത് മാറ്റണ്ട് ഞങ്ങൾക്ക് ഈ നായര എത്ത് പോയി. മ രണ്ടു മാസത്തെ മാറ്റം വന്നേ രണ്ടു മാസം മാറി അപ്പൊ അയിക്കൽ പിന്നെ അവർക്ക് മത്സസ ആവുമ്പോ. അയക്കല്ല് മാറ്റം വന്നറിയ അയക്കല് അയിത്തയക്കണേ അത് പാലിട്ട് വെക്കണം. അപ്പൊ പിന്നെയ പോൊക്കക്ക് വരോ അപ്പൊ പിന്നും വന്നപ്പന്നെ ഞ അങ്ങോട്ടുള്ള പോൂക്ക്െ നിർത്തി. അല്ലാതെ ചെയ്തി്. രാസപ്പ ഇരുമല് ഇങ്ങനെ ചെയ്ത് മാറ്റം വന്നൊണ്ടിക്കണ്ട്. ഇപ്പൊ ഇവള് പറ ഇവക്ക് സമയംുമ്പ ഇമ്മളെ താങ്കെ എത്തൊക്കെ പോകവാ. ഇ പോണംന്ന്റ അപ്പൊ തങ്ങള. വേറെണ്ടാവോ ചെയ്ത് വച്ചേക്കുന്നത് അപ്പ ഞങ്ങൾന്ന ഇത് ചെയ്യണ അൽ കൂടി പിന്നെ ഞങ്ങക്ക്. ഇതിപ്പോ എന്താ മാറാത്ത സ്കൂള് തുറക്കാനായപ്പോളെ സ്കൂള് തുറക്കാ ഒരാഴ്ചയള്ളോ. അപ്പൊ പറഞ്ഞഞ് ഇത് മാറണില്ലല്ലേ നമ്മൾ വേറെ ആരേും കാട്ടിിക്ക നോക്കാന്ന് പറഞ്ഞപ്പോ വേറെ. തങ്ങളെ എത്ത പോയപ്പോ തങ്ങളൾ അറിഞ്ഞഞ് നിങ്ങ ഇപ്പ ചെയ്തക്കൊണ്ട് നിങ്ങള ചികിത്സ. ന്താമ്പന വേറെ ചെയ്യാൻ പറ്റൂല്ല ഞക്ക്വിടെ നോക്കിട്ട് കാണണ്ട അവർക്ക്ന്തെിലൊക്കെ മാത്രം ഉണ്ടോ ഇവിടെ കാണണണ്ട് ഈ ഈ കുട്ടിന്റെ ദേഹത്ത് വേറൊരാള ഇപ്പൊ ചികിത്സിച്ചച്ച് കൊണ്ട്ക്കണ്ട് അവരവിടെ ഇനിയും ചികിത്സക്കുള്ള റെഡി ആക്കിട്ട് വെയിറ്റ് ചെയ്ത് നിക്കണെ അപ്പൊ നിങ്ങത് ഫുള്ള് പൂർത്തിയാക്കിക്കൊളി അവരെത്തുന്നല്ല മാറുന്നേ
ആഹ് അതെ അതെ അതെ
അപ്പ അത് ചൊവ്വ വേഗം അപ്പൊ ഞങ്ങളിത് അപ്പൊ ഞങ്ങ അടുത്തവിടെൊ ഒരു കടണ്ട് ആഹ് കടയിത്ത ആളെ മോക്ക് ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടുന്ന്നകെ മാറിയിരിക്കണുന്നത് അപ്പൊ അവര് പറഞ്ഞ അങ്ങനെ പോയിക്കളി എന്ത് പറഞ്ഞാലും മാറണം ഇന്തെങ്ങെ പിന്നെയും പിന്ന പിന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയിട്ട് പറയുക തങ്ങളയത്ത് പോയിട്ട് പറഞ്ഞിട്ട് ഓരോ ചികിത്സ തരും പിന്നെ പിന്നെ പിന്നെ അങ്ങനെ അങ്ങന്നും മാറില്ലത് അപ്പൊ അവിടെ പോയിൊക്കെപ്പൊ എന്തെല്ലാം ഇതുപോലത്തെ പല ഐറ്റങ്ങള ഇതൊന്നും ഞങ്ങളതൊന്നും ഒന്നുമല്ല അപ്പൊ നല്ല ഐറ്റം കൂടും വരുന്നുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പൊ ഇപ്പ ഞങ്ങള്ൾ വാതി ഒക്കെ തോന്നട പത്തഞ്ച വി കേട്ടഞ്ഞ